ഉം പറാ
ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നോ?
ഉം വന്ന്.
തെരക്ക് ഇണ്ടായിര്ന്നോ?
ഉണ്ടായിരുന്നു.
ഇനി എന്നാ പോകണ്ടേ?
ഇനി അടുത്ത മാസം.
എന്ത് പറഞ്ഞു പോയിട്ട്?
കുഴപ്പവില്ലന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കാൻ പറഞ്ഞു.
ഉം എന്താ കഴിച്ചേ രാവിലെ?
രാവിലെ ദോശ.
ഉ മുട്ട ഉണ്ടായിരുന്നോ
മുട്ട യെന്നും ഇല്ലായിരുന്നു
എത്ര കോഴി യുണ്ട്പ്പം
അഞ്ച് കോഴി
മുട്ടയിടുന്നുണ്ടോ
ഉം നീ എന്തുവാകയിച്ചേ
അപ്പം കനാലി വെള്ള ണ്ടോ
ഉണ്ട്
തുറന്ന് വിട്ടോ
ഉം
ഇവിടെ വെള്ളം ഇതുവരെ വന്നില്ല കനാല തുറന്നിട്ട്
ഉം.
അവിടെ കലങ്ങിന്റെ അടുത്ത് അടച്ചു വെച്ചേക്കുവാണന്ന് ബണ്ട് എന്തേകെട്ടി.
മ്
മ് മറ്റേ സിദ്ധാത്ഥ സ്കൂളിന്റെ അടുത്
മ്മ്. ആ അയിന് അവളേ ഉള്ളു.
കൊച്ചിനെ അംഗൻവാടി ട്ടോ കല്ലുനെ അക്കൂനെ വിട്ടോ?
മ്.
ആഹ്.
ഓ,
അമ്മ പോയോ?
മ് ആഹ്.
മ് പിന്നെ വേറെന്താ
പറഞ്ഞേ
കാറ് കൊണ്ട കൊടുത്തോ?
കാറുകെണ്ട അവിടെ ഇട്ട്
മ്മ് ഉം ഞാനൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിനെ പറ്റി രണ്ടിടുത്ത് തിരക്കി. ഒന്ന് കൊല്ലം മാട നടയിലും പിന്നൊന്ന് ഐ ബി ഐ എസ് എന്ന് പറയുന്നലൊ അക്കാദമിയിലും ആ അത്ന്നെ അവിടെ ഏ ഇതുവരെ വിളിച്ചില്ല വിളിക്കാന്നാ പറഞ്ഞത് മാടൻ നടയിൽ തിരക്കിയപ്പം മുപ്പത്തേഴായിരം ഇവ യൂണിഫോം ഉൾപ്പെടെ ഓൺലൈൻ ക്ലാസിന് അല്ല ഓഫ് ലൈൻ ക്ലാസിന് എത്രന്ന് പറഞ്ഞില്ല ഓഫ് ലൈൻ ക്ലാസിന് നാൽപ്പത്തേഴായിരം രൂപ അത് രജിസ്ട്രേഷൻ ആയിട്ട് രണ്ടായിരം രൂപ കൊടുത്തിട്ട് ട്ട് ബാക്കി ഏഴായിരം രൂപ അഡ്മിഷൻ എടു കാഞ്ചലമ്പം ആ ആ കൊടുക്കണം പിന്നെ മന്ത്‌ലി കൊടുക്കണം പിന്നെ ഒരുമിച്ച്ടക്കുവാണെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കിട്ടോ എന്ന് പറഞ്ഞു പിന്നെ ആറു മാസം എക്സാം ആറു മാസം ആവുമ്പോഴത്തേനും എക്സാമ തുടങ്ങും ആ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഫീസ് ഫുള്ള് അടച്ച് കംപ്ലീറ്റ് ചെയ്യണം മറ പിന്നെ ബാക്കി ഇന്റൻ ഷിപ്പ്ന്ന് പറയുന്നത് ആറു മാസം പ്ലേസ്മെന്റോ അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ ആ ഞാൻ മറ്റേ ഒരു കൊച്ചിനോട് ജൂനിയറിനോട് ചോദിച്ചപ്പം ആ കൊച്ചു പറഞ്ഞത് ത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അവര് പെർഫോമൻസ് നല്ലയാന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ കേയറ്റുന്ന് പറഞ്ഞു ഹോസ്പിറ്റ ചെല്ല് ജോലിക്ക്
ഉം വന്നു കുളി പിന്നെ
പിന്നെ അത്രേ ഒള്ള് ഇനിയിപ്പം അവര് വിളിക്ക ളിക്കുമ്പോ എന്തോന്ന് വെച്ചാ ഞാൻ പറയാം ഐ വിസില്
ഉം
ഉം എനിക്ക് തോന്നുന്ന അത് അത്യാവശ്യം നല്ലതാണെന്ന് അവരെങ്ങനെയാ ഫീസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ അത് വൺ ഇയറാ
അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂള്ള ഉം
ആ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഡിഗ്രിയുടെ ആ ഡിഗ്രികൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ആ എന്തായാലും ഇത് കഴിയുമ്പത്തനും അതും കംപ്ലീറ്റ് ആകും
ആ
ആ പിന്നെ അവിടുന്ന് വിളിച്ചോ
ഞാൻ ഇന്ന് വിളിച്ചു നോക്കി അവരെ എടുത്തില്ല ഞാൻ ഒരു മെയില് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്ലൈ ഇതുവരെ വന്നില്ല നാളെയും കൂടി ഒന്ന് എ
പറഞ്ഞോ
പറ
ഞാൻ മറ്റേ ഇൻഫോ പാർക്കിൽ ഒരു ഇമെയിൽ അയക്കാന്ന് വിചാരിച്ചു ടെക്നോ പാർക്കില് ത്രിവാഡ്രം അവിടെ ഒരു ജോബ് വേക്കൻസി വന്ന് കൗൺസിലറായിട്ട് അതിന് പ്ലസ് ടു പറയുന്നത് പിന്നെ ഒരു ഇമെയിൽ ഐഡി ഇമെയില് അയക്കാൻ പറഞ്ഞു അവരുടെ ഇമെയിൽ ഐഡിയൊക്കെ തന്നിട്ടുണ്ട്
ആ എന്റെ കമ്പ്യൂട്ടറിന്റെ റിസൾട്ട് വന്നോ
ഇല്ല വന്നില്ല അത് ഈ മന്ത് വരും ഈ മാസ മാസം വരും അവരെ വിളിച്ചപ്പം ഈ മാസം വരൂവെന്നാ പറഞ്ഞത്
ഉം
ഉം മഴയുണ്ടാർന്നോ ഇന്നലെ അവിടെ രാത്രി
ഇല്ല
ഉം കാറ്റുണ്ടായിരുന്നോ
ഇല്ല
ഉം പല്ല് വേദന എങ്ങനെണ്ട്
കൊഴപ്പമില്ല
തീർന്നോ മരുന്ന്
ഉം ഉം നാളെ രാവിലെയും കൂടി
ആ
നാളെ പോണം
ഉം
മ്മ്
പിന്നെ ഏ ആന്റിബയോട്ടിക് ആയിരുന്നോ തീർന്നോ
തീർന്നില്ല നാളെ രാ രാവിലെ വരെ ഉണ്ട്
ആ
ആ
നാളെ പോണല്ലേ
ആ
ഉം പത്തുമണിയാവുമ്പോത്തേനും പോയാ പോരായോ
മതിയായിരിക്കും
ഉം
ആഹ്
നാളെ ഇനി വേറെ ജോലി വർക്കുവല്ലോ ഉണ്ടോ
ഇല്ല
ഉം ഇന്നലെ എവിടെ രുന്നു വർക്ക്
ഇന്നലെ എളമ്പള്ളൂര്
കല്യാണവായിരുന്നോ
മുസ്ലീം
ഉം ഇന്നെന്തുവാ ഇന്ന് വീത്തി
വീട്ടി എന്തുവ
ചിക്കനൊന്നു ഇല്ലേ
ആഹ് ആഹ് ഒണ്ട് അവിടെ അയ്യായിരം പേർക്കാരുന്നു
ആണോ തെകഞ്ഞില്ലേ
പിന്നേ എല്ലാർക്കും തെകഞ്ഞ്
ഉം ഉം
ഉം
ചിട്ടി തൊടങ്ങി
മ്
ഉം പതിനായിരം എന്തോ ഒള്ളു മൂന്ന് ഗ്രൂപ്പ് ആക്കും ചെലപ്പം പതിനായിരത്തി കുറവായിരിക്കും ഏഴായിരത്തി അഞ്ഞൂറോ എങ്ങാണായിരിക്കും ഹും മുപ്പത് പേരായില്ലെങ്കി ഇരുപത്തേഴായതേ ഒള്ളൂ ആ
എത്തറരൂഅ എക്സ്ട്രാ വെക്കണം
ഒന്നും വെക്കണ്ട
പതിനായിരം മാത്രം അടച്ചാ മതിയോ
ഉം
മ്
പിന്നെ ആദ്യത്തെ ചിട്ടി അമ്പലത്തിലേക്കാ
ഉം അതാ എക്സ്ട്രാന്ന് പറഞ്ഞ
ഉം അഞ്ഞൂറാ അന്നേരം
മ്
ഉം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നാക്ക് കൊടുക്കാം എന്നൊന്നും ഇല്ല ഞറക്കിട്ട് ആർക്കാന്നോ ആദ്യം കിട്ടുന്നേ അവരാ ഞെറുക്കാ
മ്മ്
മ് പിന്നെ ആ സരിത ചേച്ചിടെ ചിട്ടി തീരാറായോ
ഇല്ലാ
ഇനി എത്രമാസം കൂടെ ഒണ്ട്
ഇപ്പ ഏഴാമത്തെ എട്ടാമത്തേ ചിട്ടി ആയതേ ഒള്ളൂ
തീരാറായോ ഇനി നാലു മാസോടല്ല ഒള്ള്
നാല് മാസോ ഇരുവത്തൊന്ന് ഇഹ് തവണ വെക്കണം
ആ
പിന്നല്ലാതെ
പേരുണ്ടോ ഞാൻ വിചാരിച്ചു ഒരു വർഷമാണെന്ന്
അല്ല
ആ
മ്
പിന്നെ അത് മറ്റേ അമ്പതിനായിരത്തിന്റെ ചിട്ടി തീരാറായോ?
അതും എയങ്ങാണ്ടോയതേയുള്ളു, രണ്ട് ഏഴോ, എട്ടോ അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളു.
ആണോ അതെത്രാ
അമ്പതിനായിരം
അതെത്ര നാളാ
ഇരുപത്തൊന്ന്
ഇരുപത്തൊന്ന് ആ ആ
മ്
മ് പിന്നെ ചേച്ചി എവിടെ അടുക്കളയിലാണോ? ജോലിയാണ്
ആ അപ്പറത്തോട്ടെങ്ങാണ്ട് പോയി
മീൻ മേടിച്ചോ?
ഇല്ല
മ് ഇന്നലെ ഇണ്ടാറുന്നോ?
കാള
ഉം മുരിങ്ങയുണ്ടോ മു രിങ്ങ
മുരിങ്ങയ്ക്ക പിടിച്ചിട്ടുണ്ട്.
എലയുണ്ടോ മുരിങ്ങേല
മ്
മ്
എന്താ വേണോ?
വേണ്ട അതും വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കാം.
ഉം ഉണ്ടാക്കിക്കോ.
ഓംലറ്റും മുരിങ്ങയെലയും വെച്ചിട്ട്
ആ തോരനല്ലയോ?
ഉം
ഉം
ഉം ഞാനത് ഒണ്ടാക്കാൻ പോവാ.
എങ്കി ഒണ്ടാക്ക്.
ഇപ്പഴല്ല ഇച്ചരി കഴിഞ്ഞിട്ട്.
ഒണ്ടാക്കിക്കോ ഇപ്പം.